ഹലോ
എന്തൊക്കെണ്ട്
നല്ല വർത്താനം എന്താ ങ്ങളെ കുട്ടിളൊക്കെ സ്കൂളിട്ട് വന്നോ ഓ ചായകെ കുട് ച് കുട്ടിളൊക്കെ എന്താ ചെയ്യുന്നെ സ്കൂളിട്ട് വന്നോ
കുട്ടിളൊക്കെ സ്കൂളിട്ട് എത്തിട്ടില്ല
ചായ കുടിച്ചു
ഓഹ് എന്താ കടി
കടി ഞാന് മറ്റേ റാഗിന്റെത് കിട്ടല്ലോ സേമിയോ അയിനോട് പുട്ടുണ്ടാക്കി ച്ചിക്ന്ന്
അതെ
സാരിം കൂട്ടി തിന്നണത് അത് നമ്മള് സാദാ ഉപ്പ് വെള്ളത്തില് ഈ സേമ്യം കുതിർക്ക ക്ക്യെടുത്തിട്ട് മിക തേങ്ങന്തൊക്കെ ഇട്ടും സാധ നമ്മള് പുട്ടുണ്ടാക്കുല്ലോ അതുപോലെ ണ്ടാക്ക്യാണ്ട് പിന്നെ ഇല്ല ഒരു അഞ്ജ് മിനിറ്റ് ഒക്കെ വച്ചാ മതി എടുക്കാ പിന്നെ നമ്മള് സാദാ പൊട്ടിണ്ടായിരിതെന്നെ കൂടുതൽ വേവൊന്നുല്ല ഇത്ക്ക് അമ്മക്ക് കറിന്റെ ആവശ്യംന്നുംല്ല അല് പഞ്ചസാര ഇട്ടന്നെ കഴിക്കാം
അതെയോ ടേസ്
അപ്പൊ അത് കുട്ട്യാക്ക് നല്ല ഇഷ്ടാണ് അതെ നല്ല രസാണ് അമ്മള് റാഗിന്റെ ചയ ആയിരിക്കു
ഗി വരകുമ്പോ ഒരു ചമർപ്പ്ണ്ടാവുല്ലോ ചമർപ്ണ്ടാവോ
ഇല്ല അതൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക്ല്ലാം ഇഷ്ടണ് ഇതിന്റെ തന്നെ ക്യാരറ്റിന്റെ വരുന്നുണ്ട് അപ്പോ ഈസ്കൂളിനൊക്കെ വിട്ടു വരുമ്പോ ഒല് വിശന്നാണ് വെരിയ. അപ്പൊ അങ്ങനത്തെ ഏഹ് നമ്മുക്ക് മെടി ഇണ്ടാക്ക എളുപ്പാണ്
രാഗി നല്ല സാധനണല്ലോ ന്യൂട്രിഷൻ
ഉം പിന്നെ കുട്ടികൾക്കൊക്കെന്ന് പറഞ്ഞാല് രാഗി നമ്മൾ അങ്ങനെ വിരകി കൊടുക്കുന്ന വല്ല തല് പര്യണ്ടാവിലല്ലോ അപ്പൊ ഈ രീതിലൊക്കെ അവർക്ക് കൊടുത്താല് അവര് നല്ലോണ്ണം കഴിക്കും ചെയ്യും
ആഹ്
ക്യാരറ്റിന്റെ ഉണ്ട് അതും നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയാ മതി ആ ചെറുത് വന്നാണ് ചെറുത് അംഗൻവാടി വിട്ട് വന്നിക്കന്ന്. ഇനി മറ്റവന് ബസ്സിലാകും അവര് മൂന്നരൊക്കെ ആകും വിടുമ്പോ.
ആഹ് പച്ചക്കറി കഴിക്കാൻ മടിഉള്ള കുട്ടികക്കൊക്കല്ലേ ക്യാരറ്റ് ക്യാരറ്റ് ഇതാക്കിക്കോ
അതെ ഉടായാലക്ക് ക്യാരറ്റ് ഉള്ളിലേക്ക് ചെല്ലും ചെയ്യും
അത് കൊറഞ്ഞ ക്യാറ്റിൻവേണവു
പി അതറിയില്ല അവര് കളർ ഇടയുണ്ടോന്നും അറിയില്ല ഇമള് ക്യാരറ്റ് എന്നൊക്കെ പറയും കളർക്കെ ക്യാരറ്റിന്റെ അതന്നെയാണ് കുറഞ്ഞ ക്യാരറ്റിന്റെ ഇതും കി
ഫ്ലേവർ കിട്ടണ്ടോ മു മു അത് ഇതുപോലെ വെള്ള ത്തി കുതിർത്തിട്ട്
അതെ ഇതേപോലെ തന്നെ മെത്തേഡ്ലാന്നെ തേങ്ങ വേണം തേങ്ങ ഉണ്ടായാലെക്കൊ ഒന്നൂടി രസണ്ടാവുക പിന്നെ നല്ല എളുപ്പത്തില് വേഗം ഇണ്ടാക്കാം ഇപ്പ രാവിലെ കടിക്കാണെങ്കിലും വേഗമുക്ക് ഇണ്ടാക്കാം
ആഹ്
അപ്പൊ അതിണ്ടാക്കി വെച്ചേക്കണ് കുട്ടികൾക്ക്. പിന്നെന്താ ഇം ഇന്ന്‌ മഴേക്കെ ഇണ്ട അവിടെ
ഇന്ന് രാവിലെ ചെറുതായിട്ട് മഴ പെയ്തു നല്ല വെയി നല്ല വെയിലാണ്.
അതേ
ഉം അവിടെങ്ങനെണ്ട്
ഇങ്ങനെ മയേ ടെ എന്നാലും ഇങ്ങനെ കാർമേഘം മൂടിട്ട് ഇങ്ങനെ നിക്കുന്നെണ്ട്
ഓഹ് ഇനി പിന്നെ മയക്കാലല്ലേ ഇനി മയ
അതേ
വെയിലും മയേറ്റങ്ങനെ പോഞ്ഞു
അഹ് ഇനി നമ്മള് അലക്കിടാനു ഒക്കെ നമ്മള് തോരടാ
ഓഹ് ഒക്കെ ബുദ്ധിമു ബുദ്ധിമുട്ടാണ് ഓഹ് മക്കളെങ്ങനെ സ്കൂൾ ബസ്സിലാണോ അതോ
അതെ സ്കൂൾ ബസ്സിലാണ് വരാറ് അല്ല സ്കൂൾ ബസ്സിലാണ് പോകല് ഇ വട അടുത്ത് സ്കൂളൊന്നും ഇല്ല്യ
ഓഹ്
അപ്പിപ്പ ബസ്സില് പോകണം അപ്പ അവിടെ മൂന്നെരക്കാ വിടാ ഇവിടെത്തുമ്പത്ത് നാല് മണിയാവും.
പല റൂട്ടിലൂടേം ഇണ്ടാവും ബസ്സ്.
അതെ അതെ പിന്നെ ബസ്സിള്ളോണ്ട് നമുക്ക് സുഖാണ് ട്ടോ അല്ലെങ്കില് നമുക്ക് പിന്നെ ഇതാവുമ്പോ ബസ് സ്കൂൾ ബസ്സായോണ്ടെ ഇപ്പൊ മറ്റേ പൊറത്ത് ലെയ്ൻ ബസ്സ് കാണുന്നുണ്ടെങ്കി ഭയങ്കര തെരക്കാരിക്കുവല്ലോ സ്കൂൾ ബസ് ആകുമ്പോ കുട്ടികൾ വെരാനും പോകാനും ഒക്കെ സുഖാണ്.
സുഖാണ്. നമ്മളെ വീടിന്റെ അടുത്തന്നെ വന്ന് നിർത്തം ചെയ്യും ഉം. ലൈം ബസ്സ് പറഞ്ഞാല് സ്റ്റാൻഡിൽ നിർത്തീട്ട് പോവും.
അതെ അപ്പ അമുക്ക് പേടിയാണ് ഇതാവുമ്പോ നമുക്ക് വേഗം കുട്ടിയളെത്തും ഇല്ല അവൻ ഉഷാറാണ് കുഴപ്പൊന്നുല്ല. അവന് പോകണിപ്പോ ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആയപ്പം വീട്ടിലിരുന്ന് ബോറടിച്ച് ഇങ്ങനെ നിക്കല്ലേരുന്നോ? ഇപ്പം പയ ഫ്രണ്ട്സുകളൊക്കെ കാണാൻ കിട്ടിയ അവസരല്ലേ പിന്നെ ഇപ്പോ ഫസ്റ്റ് ഒരിത് സമയ ആയതോണ്ട് കൂടുതൽ പഠിപ്പിക്കന്നില്ല്യല്ലോ. പിന്നെ പുസ്തകം ഒന്നും കിട്ടീട്ടില്ല.
ആഹ്.
അപ്പൊ ഒരു സ്ലൈറ്റ് മാത്രമേ കൊണ്ടോവലുള്ളൂ അപ്പൊ അപ്പോ ഉഷാർ പോ വാന് അവിടെ എങ്ങനെ ബുക്ക് ഒക്കെ കിട്ടിയോ?
ക്കോ കിട്ടി. ബുക്കൊക്കെ കിട്ടി ബജെയോ രണ്ടാഴ്ച ബുക്കില് പാടല്ലാതെ അവര് ഇതുവരെ പഠിച്ചത് റിവിഷൻ ചെയ്യാണ്.
അങ്ങനെ ആയിരിക്കും ല്ലേ.
എന്തെ പുസ്തകം ഒന്നും കൊണ്ട് പോണ്ട ആഹ് ഒക്കെ മറന്നിട്ടുണ്ടാവും രണ്ടു മാസായില്ലേ
അതെ.
പിന്നെ ഫുഡ് കൊടുത്തേക്കലാ സ്കൂൾക്ക്?
എന്ത്?
ഫുഡ് കൊടുത്തയക്കണോ സ്കൂളിലേട്ട്.
ഇല്ല അവർക്ക് എല്ലാം അവിടെന്ന് കിട്ടും രാവിലെ നമ്മളവിടെ ത്തുമ്പോ പാലും ബിസ്കറ്റും കിട്ടും പിന്നെ ഉച്ചക്ക് ചോറ് ട്ടും അയ് ഗവൺമെന്റ് സ്കൂൾ ആയത് കൊണ്ട്
അതെ
കൊന്നും കൊടുത്തേക്കണ്ട വെള്ളം വരെ കൊടുത്തേയക്കേണ്ട
ആഹ് ആഹാ
വെള്ളം വരെ അതെണ്ട് നമുക്ക്
അങ്ങനെയ്പ്പം നമുക്കൊന്നും അറിയണ്ടല്ലേ ഇപ്പന്നെ ഗവൺമെന്റ്ന്ന് അതെ ഇപ്പം എല്ലാം ഗവണ്മെന്റ് ന്നാണല്ലോ
അതെ ഗവൺമെന്റിൽ ആയതൊണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് മെച്ചങ്ങൾ ഉണ്ട് നമ്മുക്ക് അല്ലാതെ പ്രൈവറ്റില് നല്ല ഫീസും കാര്യങ്ങളൊക്കെ ആയൊണ്ട് നമുക്ക് അതിലേക്ക് കുട്ടികള് ചേർക്കാന്
ആഹ് ആഹ് കഴിയൂല്ല പിന്നെ പഠനം എല്ലായിടത്തും എവിടെ ചേർത്തിയാലും പഠിക്കണ കുട്ടികൾ പഠിക്കും
അതെ പിന്നെ ഞമ്മള് ഒരു മൂന്നാം ക്ലാസ് വരൊക്കെ ഞമ്മള് കുട്ടി ആളിന്റെ പിന്നാലെ നടക്കണം നമ്മള് രക്ഷിതാക്കളും തന്നെ നല്ലോം വീട്ടന്ന് ശ്രദ്ധിക്കണം
കിട്ട്ണത് വരെ
അതെ അത് കഴിഞ്ഞാ പിന്നെ അവരന്നെ സ്വന്തം ഇങ്ങനെ അവർക്ക്ന്നെ ഒരു പഠിക്കണം എന്നുള്ളരു ബോധം വരുല്ലോ
അതെ
അപ്പൊ അവരെന്നെ ക്ലിയർ ആവും ഇപ്പൊ ടാലന്റ് എക്സാമും കാര്യൊക്കെ ഉണ്ടായിരുന്നു എൽ കെ ജിന്ന് അപ്പൊ നല്ല മാർക്ക് കിട്ടിക്ക്ണ് അവന് ഞങ്ങളും ടീച്ചേഴ്സും ഒക്കെ ഒപ്പം ഇരുന്ന് നല്ലോണം നോക്കിയതോണ്ട് നല്ലത് കിട്ടി അയ്ന് കാശ് പ്രൈസും ട്രോഫി എല്ലാം ഇണ്ടായിര്ന്ന്
അതെ എത്ര കുട്ടികളായിരുന്നു?
അത് ഇരുപത്തിരണ്ട് കുട്ടി ട്ടികള് എഴുതിയിരുന്നു അപ്പൊ നമ്മള് കേരളത്തില് മൊത്തത്തിലായിട്ടാണ് ഇവരെ സെലക്ട് ചെയ്യത്
അതെ
നമ്മള് സ്കൂൾത്ത് മാത്രല്ല കേരളത്തി ഇന്ന് മൊത്തത്തിന്നാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ചെയ്യുന്നെ
അഹ് ആഹ്. ന്നെട്ട് ഇങ്ങളെ സ്കൂളിനാണോ കിട്ടിയത്?
അതെ ഇവന് തേർട് കിട്ടി
തേർട് കിട്ടിലേ ഉം
ങ്ങളെ മോന് എത്രേലാണ്
ന്റെ മോന് ഒരാള് ഒന്നാം ക്ലാസിലും ഒരാള് ഏഴാം ക്ലാസിലും
അതെ ഇഞ്ഞി ഏഴാം ക്ലാസ്സിത്ത് യു എസ് എസ് ഒക്കെ ഉണ്ടാവല്ലോ
അതെ യു എസ് എസ് ഉണ്ട് ന്ക്ക് ചേർക്കണംന്നുണ്ട്
അയ്മ്പത് ശതമാനം മാർക്ക് വെണം
അതെ അറുപത് ശതമാ ആ ഫുൾ എ പ്ലസ് തൊട്ട് നമ്മള ഹാഫ് ഇയർലി എക്സാമിന്റെ റിസൾട്ട് നോക്കിട്ടാണ് അവര് എത്ര കുട്ടികളെ എടുക്കണം എന്നൊക്കെ ചെ നോക്കുന്നെ.
അതെ ആഹ്
ആ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് യു എസ് എസ് എക്സാം എഴുതാനുള്ള അർഹത നേടാ.
റിസൾട്ട്
അതെ പറല്ലേ പിന്നെ എന്താ അങ്ങനെ പോണ് നാല് മണിിക്കാലേ സ്കൂൾ ബസ്സത്ത